ആഹ്
കേൾക്കണ്ടോ എന്താ അങ്ങനെ പോവണ്ട് ആഹാ
ചോറൊക്കെന്ന് റെസ്റ്റായിരിക്കും ല്ലേ
ആഹ് ഉച്ചകടത്തത്തിലാണ്
ആഹ്
അത് റെസ്റ്റെടുക്കണ്
ഹലോ
ആഹ് കേക്കലില്ല
ആഹ് ഇപ്പൊ കേക്കണ്ട്
ആഹ് എപ്പഴും കടക്കലില്ല എപ്പളെലൊക്കെ കെ ക്കലുള്ളു
പിന്ന ചൂടോണ്ട് കിടക്കാനും കഴൂല
ഞാൻ ചിലപ്പോ കിടക്കാനും കഴിയൂല
ആഹ് ശരി
വേറെ എന്താ, ഇനിയിപ്പ വൈകുന്നേര ആയല്ലോ
ഉം വൈകു ന്നൽ പോവാല ടൈമായി
എന്റെ വൈകുന്നേരം എന്ത സ്നാക്സ് എന്താ ഉണ്ടാക്കെ ണ്ടോ.
സ്നാക്സ് ഉണ്ടാക്കലൊന്നും ല്ല എപ്പഴും ഉണ്ടാക്കലന്നില്ല, എപ്പോഴേലൊക്കെ എന്തെങ്കിലുംക്കെ ഇണ്ടാക്കേണ്ട്. ഞാ ഇൻകധികം സിമ്പി ഉണ്ടാക്കല് കടലേറ്റാണ്. ഉണ്ടാക്കാൻ സുഖേ
ആഹ അ ശരി. അത് പിന്നെ സിംപിള ആണ് എങ്ങനൊയാലും നന്നായിക്കോളൂ.
കൊറച്ച് കീ ഉ ഉരുള കീഴങ്ങ് കിട്ടിയ പിന്നെ.
ആഹ അത്ങ്ങൾങ്ങനെ ണ്ടാക്കൽ
ആ തുരുളക്കേങ്ങ് ഞമ്മൾ ആദ്യം വള്ളത്തി ട്ടാണ്ട് രണ്ട് വിസില് വരീച്ച. കുക്കറിലട്ടാണ്ട് നല്ലോം വേവിക്കുക പിന്നെ ഉള്ളി വാട്ടിയാണ്ട് ഐക്ക് കുരുമുളക് പൊടിം മഞ്ഞപ്പൊടിം ഗരം മസാലയും ചിക്കൻ മസാലയും ആ മസാലകളൊക്കെ ഇട്ടാണ്ട് പിന്നെ ഐക്ക് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ ഏ കറിവേപ്പും മല്ലിച്ചപ്പും അതൊക്കെ ഇടണ്ട് എടെയും പിന്നെ എക്ക് ചിക്കന അല്ലെങ്കിൽ ബീഫ് എന്തെങ്കും ഉണ്ടെങ്കില് അത് ഒന്ന് മിക്സിയിട്ട ഒന്ന് കറക്കിത്താണ്ട് അതും അയക്കിടും
ആഹ ആഹ
അത് പിന്നെ ഈ കിഴങ്ങ് വന്തിട്ട് അത് തോലി ഒഴിവാക്കാണ്ട് അതും തീക്ക്ട്ടാണ്ട് നല്ലോ മിക്സെയ്യും
ആ ആ
ഉം ചെലപ്പം ഏ ഞാൻ ഞാൻ തക്കാളി സോസ് കുറച്ചൊന്ന് ഏ അയ്ക്കൊന്ന് താക്കി കൊടുക്കും
അപ്പൊ ഈ തക്കാളിച് സോയാ സോസ് തണ എന്താ സാനം
ആ അതും ഒഴിക്കേണ്ടിട്ടോ സോയാ സോസ് ഒഴിക്കേണ്ടെ ഞാൻ ആഹ് ഒരു കറുപ്പ് വെള്ളാ
ആ ആഹ ആ
അത് മക്രൂണിക്ക് അതേപോലെ നമ്മള് കടായി ഒക്കെ ഉണ്ടാക്കുമ്പോ ഐക്കൊക്കെ ഉപയോഗിക്കണതാ
ആഹ ആ ആ അത് യൂട്യൂബിൽ ഓരോന്നും കാണുമ്പോ ങ്ങനെ സോയാസോസ ന്നൊക്കെ കേക്കണ കാണാ
ആഹ് സോയാ സോസ് അയ് ഏം ഒ കൊറ് അത് വല്ലാതെ ആവശ്യണ്ടോ എല്ലാത്തക്കും കൊറേശെ പാരലാ അധികും.
ആ ആ ആ
ഉം ഒക്കെ ഇനിയിപ്പോ നമ്മള് കടായി ണ്ടാക്കണെങ്കിലും അര മൂടിയോ അല്ലെങ്കിൽ മുക്കാ മൂടിയോ അങ്ങനെയൊക്കൊയിട്ട് കൊർച്ചീച്ചേ കൊർച്ചീച്ചേ താമതി അത് ഒരു ആ ചെറിയൊരു കുപ്പി തന്നെ ഉണ്ടാവും നമുക്ക് കുറേ ദിവസം
അത് തക്കാളി സോസിന്റെ അതെ മധുരള്ളത്
ഏ അല്ല അതൊരു ചമർപ്പാ മധുരവും അല്ല എന്നാറ്റേ എരുപുളി അങ്ങൻതെ എന്ത്ല്ലാത്തൊരു ഞമ്മളിപ്പൊ എണ്ണന്റൊക്കെ ണ്ടാവല്ലോ അയ് ഒരു വെള്ളം പോലെയാണത്
ആ ആ ഞാ കൺ കണ്ട്ണ് സാധനം പക്ഷെ ഞായി ഐന്റെ ടേസ്റ്റ് എന്താന്നുള്ളതങ്ങനെ അറിയൂല
ആ അത് മധുരൊന്നും അല്ല വൊ ഒരു വേറെന്തോ ക്കമ്മക്ക് ല്ലാർക്കും ശൊയ പറ്റിക്കോൾണന്നില്ല ഇൻക് അറീ പട് അങ്ങനെട്ടൊ ചൊ ടേസ്റ്റ് നോക്കുമ്പോ ചൊയ ഇൻക്ക് പറ്റീട്ടില്ലട്ടോ ക്ഷെ നമ്മളേ ഐക്ക് എന്തെങ്കിക്ക്ടാണെങ്കിലും ആറ്റ അറിയില്ല ആ ശൊയയിള്ളത് അറിയൂല
ആ ആ
ഉം അത് ഇടു എപ്പ ഇട്ണ് നല്ലതാണ് അതേപോലെ ഓവറാവാനും പാടില്ല ഐനെന്തൊക്കോക്കെ ഏ കേടുകളുണ്ട് തോന്നുന്
ആ അതാണ് അൻഅതോണ്ടാണ് ഞാൻത്ര ഉപയോഗിക്ക കാത്തത്
ആ ഷെ ഏ കൊയപ്പല്ലട്ടോ ഞാൻ കടായിക്കെ ണ്ടാക്കുമ്പോ ഐക്പയോഗിക്കും അതേപോലെ ഉം മക്രോണിണ്ടാക്കുമ്പോ ഐ ഐ ഉള്ളി വാട്ടിക്കെ ഉപയോഗിക്ക്ണ്ട്
ആ ആ അ പിന്നെ ഓരോരൊ ടേസ്റ്റ് കിട്ടണെങ്കിങ്ങൻത്തൊക്കെ ഉപ് ഉപയോഗിക്കും വേണല്ലോ
ഞാൻ ഇക്ക് പിന്നെ അതേപോലെ കടായിക് അല്ല കട്ലേറ്റ് ഇണ്ടാക്കുമ്പോ തക്കാളി സോസ് ചിലപ്പോ ഈ മിക്സ്ക്ക് ഞാൻ കൊറച്ച് പാറന്നാട് ഒന്ന് കൂട്ടി ഇതാക്കും മിക്സ് ചെയ്യും പിന്നെ മാണെങ്ക് നമ്മക്ക് മുക്കി തിന്ന് ഏ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ മുക്കി തിന്നണെങ്കിൽ സോസിന്റെ ആവശ്യം ചെലപ്പം വരൂല അയില് ഞാൻ കൊറച്ച് പാൽ മോണ്ടെ അതും കൊറച്ച് പാർന്നാ മതി ഓവറായാലെ അതും ചിലപ്പോ ചൊയവ്യത്യാസം വരും ഉം മക് ക്രോണിക്കും അതേപോലെന്നെ, തക്കാളി സോസും സോയാ സോസും ഒക്കെ ഒഴിച്ച്ണ്ട്.
ആഹ് അത് ശെരി ങ്ങേ അങ്ങനത്തെ സാധനങ്ങത് ത്രണ്ടാക്കിയ ഞങ്ങള്
ഏ ഇൻക്ന്നെ അങ്ങൻത്തീന്നൊക്കെ ഭയങ്കര താല്പര്യാ ന്യൂ ടിൽസ് അങ്ങനെ ഞാൻ വി ഇൻക്ക് വല്ല്യ വല്ല്യ ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ നിച്ചല്ലാത്ത്, ഞാന് പോവേണ്ട്.
ആ യൂട്യൂബ് തൊറന്നാ ഓരോന്ന് കാണും കാണുമ്പൊക്കെ ഇണ്ടാ
ഉം ആ ഔ അല്ലെങ്കിത്തെങ്കി വെറൈറ്റി ഉം ജ്യൂസ്കളോ അങ്ങനെന്തെങ്കിലൊക്കെണ്ടാക്കേണ്ട്
പിന്നേ അപ്പൊ ഈ മ് ന്താ കട്ലെയ്റ്റ് പിന്നെങ്ങള് എത്താ ബ്രെഡ് ക്രംസ്ട്ക്ക്ണാ
ആ ആ ആ ബ്രെഡ്ക് എ ബ്രെഡും മു ട്ടേ മുക്ക്യാണ്ട് ബ്രെഡ്ക്രംസ് മുക്ക്യാണ്ട് പിന്നെണ്ട് പൊര്ച്ചാടാ അത് പൊരിക്കുമ്പം പിന്നെമ്മളൊന്ന് ആ ബ്രെഡിന്റെ അത് ഒന്നൊന്ന് സ് നെറം മാറ്ണെ വരേ ന്താക്കിയാമതി കാരണം ഞമ്മള് സ് മറ്റ് സാധനങ്ങളൊക്കെ വേവിച്ചാണല്ലൊ മ്മള്ണ്ടാക്ക്ണത ന്നെ ആ പ്പുള്ള് വേണ്ടാവൂല്ലാ അര് വേഗം കരിം ചെയ്യും അമ്മള് കൊറേ നേരം വെച്ചാലേ
ആ ആ അപ്പ ഈ ഉർളക്കെഴങ്ങ് നന്നായിട്ട് ലൂസ്സായാ ത് ഇത് ലൂസാവൊ അതൊ ടൈ
അ ഇപ്പ ഉർളക്കെയങ്ങ്‌ നന്നായി ലൂസ് സായാലും പ്രശ്നല്ല ഞമ്മള് ഇതി ഈ ലൂസ ഞമ്മക്കിഞ്ഞ് ടൈറ്റ് കിട്ടണെങ്കില് എന്താ കാട്ട്ണ്ടിച്ചാ ബ്രഡ് ക്ക്‌ ബ്രെഡിന്റെ ആ ആ ത്ണ്ടല്ലോ പൊടി അത് വിതറ്യാണ്ട് ഒന്നന്ന് കുർക്കിട്ത്താ മതി പൊടി ഇങ്ങനെ ഇട്ടൊട്ത്താണ്ട് ഞമ്മള് മി അത് കുർക്കിട്ക്ക അപ്പൊ ഞമ്മക്കൊരു പുട്ത്തത്ത് മൻസ്സിലാവാെല്ലോ ടൈറ്റും ലൂസ് ആ പൂട്ത്തത്ത്ലാണ് ഏഹ് നിർത്തിയാ മതി ഞാനിപ്പന്റെത് ചെൽപ്പാെക്കങ്ങനെ ലൂസ്സാകുമ്പോ ഞാൻ അധികും അങ്ങനെ കാട്ടല് പൊടിട്ടാെട്ത്താണ്ട് ആ ബ്രെഡിന്റെ പൊടിട്ടാെട്ത്താണ്ട് അത് ഇങ്ങെ ടൈറ്റാക്ക്യാെട്ക്കലാ
ആ ശെരി
ആ ബ്ര ഏഹ് ഉർളക്കെയങ്ങ് കൊർച്ച് ഓവറ് പൊ ആവാനും പാട്ല്ലട്ടോ ക്ഷെ ചെലോല്തൊക്കണ്ടാവല്ലോ ഓവറായി പോണത് ചെല ഉർളക്കെയങ്ങിന് മൂ പ്പുല്ലതും മൂപ്പില്ലാ
ആ അതാണ് അതാണ് പ്രശ്നം വരുന്നത്
അപ്പ ഞ അങ്ങനാവുമ്പോ എന്താച്ചാല് ഈ പൊടി ഇട്ടെടുത്താണ്ട് നല്ലോണ്ട് മിക്സ് ആക്കി കൊടുത്താല് അത് ക് നല്ല ടൈറ്റ് കിട്ടും പിന്ന മൂവ നമ്മളിപ്പോ ഞെന്താണോ ആളവ് ഇഞ്ഞിപ്പ കൈമലാണെങ്കില് ചിലോർക്ക് കൈമലക്കെ ബാസി ഞാനൊരു മോടി എടുക്കല ന്നിട്ട് മോടിടുത്താണ്ടായ് മ്മല് എന്തെങ്കി എണ്ണ എന്തെ പൊരട്ട്യാണ്ട് ആ കട്ലേറ്റിന്റതില് ആകൃതിയാക്കിയാണ്ട് പിന്നെ അയിമേ തട്ടിടുക്കന്ന് എണ്ണ പൊരട്ട്യാ എന്താച്ച വേ ലൂസ്സായി കിട്ടും
ആഹ് ആഹ്
മ്മ് മറ്റത് കിട്ടൂലേ
ആഹ് ശെരി
ആഹ് മ്മ് മ്മ്
ഞാൻ പിന്നെ സ്നാക്സ് അധികണ്ടാക്കേലില്ല എണ്ണാന്റ സ്നാക്സുകളും
ഏഹ്
വൈകുന്നേരം സ്നാക്സ് പൊതുവെണ്ടാക്കല് കുറവാണ് അതായത് ബേക്കറികളും പൊതുവേ മക്കളക്കത്തി തിന്നല് പൊ തിന്നാ തിന്നും പക്ഷെ ഞാന് അവിടെ കൊണ്ടന്നെക്കെല്ല അ വൈകുന്നേരാവുമ്പോ ഒന്നെ ഇരു ഒ ഒരു ഗ്ലാസ് വെള്ളോ എന്തെലുവൊക്ക കൊടുക്കുവ ഓർക്കത് ശീലായിന്
ആഹ് എന്റെ മോനു അങ്ങന തന്നയാ അവന് ചായനോട് വലിയ താല്പര്യല്ല അതേ ചായ കൊടുക്കാനിട്ടേ വെള്ളം രാവിലെ എണീ ച്ചാലും വെള്ളം ഇനി ഇപ്പ ചായ എന്തേ തിന്നണെങ്കി അപ്പളും വെള്ളം വൈകുന്നേരായാലും വെള്ളം അവന് വെള്ള വെള്ളം കിട്ടില് ഓന്റെ ദാഹം മാറള്ളോ അയിഞ്ഞിപ്പോ എത്ര മ്മള് ചായ കൊടുത്താലും ജ്യൂസ് കൊടുത്താലും അതൊന്നും കാര്യല്ല ഓന് ഓന്റ പച്ചളം തന്ന വാണം പറയാം
മ് ഞാൻ ഇബല് ചായ ഒക്കെ കുടിക്കേണ്ടായി പക്ഷെ ഞാനും പിന്നെ ഞാൻ വീട് മാറിയന് ശേഷം പിന്നെ ഓര്ക്ക് ചായിം കൊടുക്കാതെയായി ഞാൻ ഒ കല്പ്പിച്ചൂട്ടി കൊടുക്കാതെക്കല രാവിലെ ഒരു രണ്ട് പ്രാവശ്യം പ്പ മൂന്ന് ഗ്ലാസ്സൊക്കെ ചായ കാച്ചും അയ് വ അ അ അത്യാവശ്യം രാവിലെ വരു ലാസ്റ്റ്ത്തെ കൊടുക്കു
ആ അല്ല ശെരിക്കിന് ഈ ചായ വ നല്ലോന്നല്ല ഉം നല്ല ഞാന് എന്താ ഇന്ക് ഞാൻ പാലിട്ട ആദ്യകൊക്കെ നല്ല ചായ കുടിക്കേഞ്ഞ് കാരണം എന്റെ വീട്ടില് ഫുൾ പാലില്ലാത്ത ചായൊന്ന് പറ്റൂലേനി എന്റെ വീട്ടില് ഇപ്പഴും അങ്ങനെ ട്ടോ പാലില്ലാത്ത ചായ പ
അല്ല അങ്ങനെ ശീലള്ളോർക് അത് പിന്നെ മാ
ആ ഇന്റെ ഇന്റെ മ്മാക്ക് അങ്ങനെ എന്റെമ്മാക്ക് ഇനി ബിരിയാണി ക്ക ആണെങ്കിലൊക്കെ ചായ വേണം ഒക്കെ വായിച്ചോ ആ എന്റെ എന്റെ മേമ അതേ പോലെന്നെ ഓൽകൊക്കെ ചായ ആയ ഓല്ക് എത്രോ റാഹത്ത ഓ ഇങ്ങട്ട് ആ അവിടെ ഇപ്പ എന്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമ്പൊ ഓല് ആദ്യം ഓല്ക്ക് ള്ള ചായേം തൊക്കെ ഓല് ഇണ്ടാക്കി വെക്കല ഇങ്ങളൊക്കെ അ വോയി ക്ക് ചായ കുടിച്ച് അത് കുടിച്ച് കുടിച്ച് ശീലായ പിന്നെ അങ്ങനേ പിന്നെ മാറ്റാൻ കയ്യൂല ഉം
ഏയ് പിന്നെ നല്ല മ മധുരം ഇവിടെ ഇന്റെമാക്കങ്ങനെണ് നല്ല മധുരം വേണം നല്ല പാലും വേണം ഞങ്ങള് പറയും വയസ്സ ക്കെ ആവുമ്പോ മദുരൊക്കെ കൊറേ കൊറച്ചാളി അറഞ്ഞാലും ഞങ്ങളെ കാണാതെ പിന്നിം ഇട്ക്കും
അത് ഷുഗറ് ചെലപ്പോ ഉള്ളില് ഇണ്ടാവേര്ക്കും നമ്മള് അറിയാത്ത ഷുഗറുകളൊക്കെ ഉണ്ടാവോലോ
മ് ടെസ്റ്റ്‌ ചെയ്യണേല് വല്ല കൊഴപ്പൊന്നുല്ല അതുകൊണ്ടാണ് പിന്നെ
ഇപ്പ ഷുഗറ് ഇണ്ടായാലും നമ്മള് മധുരം ഓവറാണ് നമ്മക്ക് അറിയുല്ലല്ലോ ഷുഗറ് ഇണ്ടായാലും മധുരം കൂട്ടണ അറീലന്നല്ലേ ആ ചെൽ ഇപ്പൊ അങ്ങനല്ല ടെക്സ് ടെസ്റ്റില് കൊഴപ്പല്ലെങ്കി ചെലോല്ക്ക് ഇണ്ടാവും ഉള്ളില് എന്തോ ഒരു ഷുഗറ് ഒക്കെയുണ്ടല്ലോ ഇപ്പൊ ഞങ്ങള് പ്രസവത്തിലൊക്കെ ഇണ്ടല്ലോ വോരോ സ്ഥലത്ത് പലതരായ ഷുഗറ് കേക്കണ്
ആ അതെ അതെ
പോയദതെ കേൾക്കാത്ത ഓരോരോ പേരുകളൊക്കെ ഷുഗറും
ആ നമ്മള എന്തോ ഒരു കാര്യത്തിന് പോകുമ്പോളേക്കാരോ
ആ അതാണ്
കാര്യങ്ങൾ ഉണ്ടാവും
ആ ഷുഗർ ബന്ധപ്പെട്ടാ പിന്നെ പോവാൻ ഭയങ്കര പണി അതാ പിന്നെ
ഷുഗർ പേടിയാണ് പ്രഷറിന്റെ മാതിരിയൊന്നുമല്ല ഷു
മുരിമറുള്ള പിന്നെ എന്താ ച്ചാല് നഞമ്മള് അറിയൂല എന്തെങ്കി പറ്റിയാലോ നമ്മള അറിയൂല
വേറെ എത്താ
ആ ആ ആ ആയിക്കോട്ടെ ട്ട ന്നാൽ